ഹലോ എന്തൊക്കെ സുഖല്ലേ? ഹലൊ സുഖാണ് ഇവടെ കുഴപ്പൊന്നുംല്ല കുട്ടിയാൾക്കൊക്കെ സുഖാണ്.
ചായൊക്കെ കുടിച്ചോ?
ചായ, ഒഹ് ചായ ചായാച്ചിട്ട് കുടിച്ചിട്ടൊന്നുല്ല. കൊട്ത്ത് ചായ ഇണ്ടാക്കിട്ടില്ല. ചായ കുടിക്കാൻ കൊറച്ചും കൂടി ഉം അല്ലത് നല്ല രസണ്ട് ഈ ച ഈ ചക്ക നല്ല രസണ്ട്. അപ്പ പിന്നെ കുട്ടിയേൾക്കും ഇഷ്ടാണ് നല്ല പൈനാപ്ളിന്റെ ഒക്കെ രുചിണ്ട് നല്ല മധരൂണ്ട്. ആ ആ വരിക്കച്ചക്കന്നെ
ആ എനിക്ക് പക്ഷെ പുഴയാ ഭയങ്കര ഇഷ്ടം
ഏ എങ്ങനെ എങ്ങനെ
ചേട്ടന്റെ കൊച്ചു ആയിട്ട് ഇവിടിരുന്നോണ്ട് കളിക്കുവാ ഒരാളെ ഉള്ളൂ.
ആഹ് ആഹ്
ചക്കയില്ലേ ഞങ്ങ
എങ്ങനെ
ഹട്ടിങ്ങോട്ട് കിട്ടാില്ല പക്ഷെ എനിക്ക് പൂച്ചക്കെ ഭയങ്കര ഇഷ്ടം ഇല്ല ഇല്ല ഇല്ല ഉ ഇങ്ങോട്ട് ഭൗതിമേ കൊറവാ അതല്ലെ നി ഇങ്ങോട്ട് പൊതുവെ കുറവാട്ടോ ഇവിടെ വീട്ടിലുണ്ട് പക്ഷെ അതല്ലേ തീരെ കുഞ്ഞിച്ചക്കെ വലുതാാവത്തേ ഇല്ല
ആ് ആഹ അങ്ങനെുണ്ടല്ലോ ഒരു ഒരു വർഷ ആാലൊക്കെ ഇങ്ങനെ ആഴ ചെറിയട്ട ച
അത് കൊറെ നാളായിട്ട് വെച്ചാ ഒത്തിരിമാ ഇല്ലല്ല നമ്മുടെ അതാ അത ആഞ്ഞ്ഞില ചക്ക അതല്ല അതല്ല സാവാ ചക്ക
ആ ആ ആ
ഇപ്പൊ ഒരു വലിയ ഭയങ്കര വലിയ മരംൊന്നുമല്ല ചെറിയ മര അപ്പൊ കുറെ നാളായിട്ട് തെ നിക്കുവാ വർഷം വെട്ടിക്കളയോന്ന് അപ്പൊ ഞാാന എന്ത അപ്പൊ ആണി അടിച്ചു
ആ അങ്ങനെ വെട്ടിക്കളയന്ന് പറഞ്ഞ ഞൾ തന്നെന്ന് കായ്ക്കാതെ നിന്നിട്ട് പിന്നെ വെട്ട കളയുന്നഞ്ഞിട്ട് ഒരു വെട്ടണ്ട് കൊടുത്ത പിന്നട് കയിച്
ആ അത് പേടിച്ചിട്ട് കായ്ക്കണ ോ ആ അങ്ങനെ ഞാൻ ആണടിിച്ചു ആണടിിച്ച ആണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു അപ്പൊ പിറ്റേ ഈ വർഷയപ്പോ അത് കാച്ചു പക്ഷെ തീരെ നല്ല മജജരാണോ കേട്ട തേൻവരി
ആ് ആ അതന്നെ അതന്നെ അതേപോലെ തന്നെ തേൻവരിക
തേൻവരിക ആണ് അത് നമ്മൾ ഇങ്ങനെയല്ലേ കടിക്കുമ്പ എ നല്ല മധുരമായിട്ട് അതി്റെ ഒന്ന് വെള്ളം
ആ അതിന്റെ ച ചക്കക്കുരു നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കറി വെച്ചാലും പെരക്കൊക്കെ നമ്മൾ കറി വെക്കും ജ്യൂസ് അടിക്കുംണ്ടല്ലോ ചക്കക്കുരി വേവിച്ചിട്ട് കുക്കറിലോട്ട് നല്ല വിസിൽ ഉ ടിച്ചിട്ട് പിന്നെ പാലും ചേർത്ത് അടിക്കുമല്ലോ പഞ്ചസാര നല്ല അത്യാവും നമ്മുടെ ചക്ക ഗുരു ഏ ചക്കൂര ഒും നമ്മള് കഴിക്കണന്നല്ലേ ചക്കൂരൊക്കെ ഏ ബൂസൊന്നും വണന്നില്ല ബൂസ് ഇടാത്ത തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്റെ നാത്തത്തിന്റെ മോുണ്ടായി അപ്പൊ എന്റെ മക്കൾ ചക്കര ഒും അങ്ങനെ ന്നൂ അപ്പോ ചക്കൂര ഒക്കെയാണ് ചെല്ലണ്ടത് അത് ശരി ഇതത്ത കൊ ഒരു വാള മറ്റുള്ള വാള ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ ആ ഞങ്ങും ഉടുക്കല ഇല്ലേ പക്ഷെ ഇവിടെ അമ്മക്കള്ളാന്നല്ല ചക്കക്കൂരു കറിക്ക് ചക്കുരു ഉപ്പേക്ക് ചക്കുരു ഇല്ല ചക്കുരു ഇതൊെ വേനൽക്കുള്ള ചക്കൂര കഴുകി ഉണക്കി വെക്കും ഈ ഇതാണ് ഈ മഴള്ള കാലത്ത് ഇട്ട് ഒന്നക വേവിച്ചിട്ട് കുക്കറിലട്ട് അടിച്ചിട്ട് വേവിച്ചിട്ട് വറവവി വിടും അപ്പൊ അവര് എളം മധുരം ഒരു ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായ അയാള മധുരക്ക ആയിട്ട് നല്ല രസ ണ്ടാവ അങ്ങനൊക്കെ ഉണ്ടാക്കും ഇനിയിപ്പോ നമ്മള് മാണിലോ മാളിലും അവിടെ ഇവിടെയൊക്കെ പോയി വോക്കാല് ചക്കുരുണ
ആ ഇഷ്ടം പോലെ ചക്ക കുരു ഇണ്ട് ആ ശരിയ പണ്ട് ഞങ്ങളടെ ക്ഷാമ ഉണ്ടാവുന്ന സമയത്തൊക്കെ ചക്കക്കരു വറക്കുായിരുന്നു ഇട്ടൊക്കെ എടുക്കുമായിരുന്നു പക്ഷെ അതുകൊണ്ട് കറിയും ഇതൊന്നും വെക്കടക്കുമ്പ അറിയത്തില്ല
ഏ കറിലെ ഒക്കെ ഇടും എങ്ങ്നെ അണ്എന അറിയൂ വെള്ളയിലും ചക്കക്കുരു ചക്കക്കുരു സ്വന്തം കറി വെച്ച എന്തൂട്ട് ടേസ്റ്റ് അന്ന് എന്ന് അറിയൂ എങ്ങനെയന്ന അറിയോ ഉള്ളും തക്കാളിയൊക്കെ വാട്ടി നമ്മള് ചിക്കനൊക്കെ് ല്ലെ അതേപോലെ എന്നിട്ട് ചക്കുര് നമ്മ ഇടിക്കല്ലിൽ ഇട്ട ഒരിക്കല ഇട്ടിട്ട് കുത്തിട്ട് അതിന്റെ ചോപ്പ് കാണൻ വെള്ളം മാത്രം കളഞ്ഞിട്ട് അതും ചക്കക്കും പിന്നെ ച ചൻ മസാല മല്ലി മുളക്ും മഞ്ഞൾും ഇതൊക്കെ കൂടെ ഇട്ടിട്ട് വിസിലടിപ്പിക്കുക എന്നിട്ട് നല്ല ചെറിയ കുഞ്ഞുള്ളില്ലയ ചെറിയ ഉുള്ളിയും വെളുത്തുള്ളി വെച്ചിട്ട് തൂണിക്ക ഉ നല്ലടസ ഏ
ചിക്കൻ കറിയാനൊക്കെ തന്നെ
ആ ചിക്കൻ കറന്റെ അതേ ടാസ്റ്റ് വരും സത്യനങ്ങ വെക്കലണ്ട് നല്ല മുളുകറി വെക്കൂല്ലേ മുളുകറി പോറത്തി മസാലക്കറി പോറത്തി ഉള്ളി ത തക്കാളി വാട്ട് ചക്കക്കുരും പിന്നെ മല്ലിമുളക്ും മഞ്ഞപ്പൊടി ചിക്കന്റെ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇഞ്ചും വെളത്തുള്ളി പേസ്റ്റ് ഇട്ട്സി വെള്ളം ഒഴിട്ട് വിസലടിപ്പിക്കുക ഉ ഇസിലടിപ്പിക്കാം എന്നിട്ട് വെളുത്തുള്ളിയും ചീരുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്
വലിയ വലിയ തുളുള്ള ചക്കുരി ഇപ്പപ്പെട ഞാനൊന്ന നോക്കാലോ
ആഹ് നോക്കീട്ട് രുചി അറിഞ്ഞിട്ട് ഒന്ന് വിളിച്ചോണ്ട് നല്ല വിസൽടിച്ചോടട്ടാ എന്തിനാന്ന്റിയ അത് വെന്തപ്പൊടി കൊളത്തില്ലെങ്കി വടിച്ചെറിയ അ സത്യാണ് ഞാന് ഞാൻ ഞങ്ങള് ആ കറി അങ്ങനെ നോക്ക കറിക്കെ ഇടുന്ന് വെള്ളേരിും ചക്കുരുും പിന്നെ ചക്കുരുും പിന്നെ വേറെന്തെങ്കിലുമൊക്കെ മുരിങ്ങക്കായി
ആഹ് ഇവിടെറ്റേ ഒഴിച്ച കൂട്ടി കയറി വെക്കുമ്പോ അതിന്റെക നിർണയം കണ്ടു
ആഹ അങ്ങനെ ആ അതെ അതന്നെ ആ മീൻകറിക്ക്മാ ചെമ്മീൻ ചെമ്മീനും ചക്കക്കുരുും അങ്ങനെയൊക്കെ വെക്കും ചെമ്മീൻ്യേ ആ ചെമ്മീൻ ചക്കക്കുരുക്ക നോക്ക മുരിങ്ങാക്കായും ചക്കക്കുരുും
ഒേ ചക്കക്കുരു വലുതിരിപ്പ്ുണ്ട്
പൊതുവേ എടുത്ത് വെക്കാറില്ലപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് വല്ല ചുട്ടെടുക്കാന്ന് പറഞ്ഞട്ട് എടുത്ത് വെച്ചതാണ് അതണ്ട് പക്ഷെ ഇല്ല ത ഞങ്ങ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് ബി എന്തോ
ആ ചക്കുരു അത ഞാൻ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് അപ്പഴ ചക്കുരുെ ഇത്രക്ക വിലുണ്ട് ന്ന് മനസ്സിലായത് നമ്മളൊക്കെ ചക്ക ചോലിക്ക വലിച്ചെറിയാ
കളയ ഞങ്ങൾക്ക് ഇവിടെ കായലുള്ള കാരണം തൊലിയും കുരുവും എല്ലാം കൂടെ കൊണ്ട കായലോ
പണ്ടത്തെ കാലത്ത് ആര ആ ഒരു കഥ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് ചക്ക കൊടുത്തപ്പോളെ ഓലോ അ ഉള്ള വെട്ടിട്ട് ചക്ക കൊളൊക്കെ വലിച്ചെ കുരു മാത്രം തിന്നാലേ അവര്ക്ക് തിന്നാൻ നിച്ചല്ല്യാത്ത കാര് ണാ. നമ്മള് എന്തും ള് പൊർത്ത പൊർത്ത്തെ തോലക്കാണ്ട് ഒഴിവാക്കീട്ട് ഉള്ള്ത്തതല്ലേ തിന്നല്. അതുപോലേണ് ന്ന് വിചാരിച്ച്കാണ്ട് അവരങ്ങനെ തിന്നുംന്ന് അങ്ങനെ ഒര് ക
അല്ല ഈയെടക്ക് ഈയെടക്കിൻസ്റ്റയിലുണ്ടായിരു ന്നു. ഒരു നീഗ്രോ ആ ഇതിലുള്ള ആൾക്കാരാരോ ഇങ്ങനെ പൊളി ച്ചിട്ട് ചക്കേട മഞ്ഞക്കെ ഇട്ത്ത് കളഞ്ഞിട്ട് കുരു വായിലിട്ട് ചവച്ചരച്ച് തിന്ന് ണ്.
ചവച്ച് തിന്ന അതേന്നെ
റംമ്പുട്ടാൻ, റെംപുട്ടാൻന്റെ ഒക്കെ തൊലി യാ മറ്റേ വെള്ളപ്പൾപ്പ് മാറ്റീട്ടെ
കുരു മാത്രം ചവച്ച്തിന്ന് അതേപോലെ തന്നെ ഓരോ ഭാഗത്ത്ക്ക് ഓരോന്ന് ഉം അള്ള മാങ്ങേ മാങ്ങ ആഹ് പ്പ്ക്കെ നല്ലതാണ് ഇവിടുത്തെ ഉമ്മാക്കെ നാ നല്ല ചക്ക തിന്ന് ചക്ക കൂട്ടാന്, ചക്ക ഉപ്പേരി, ചക്ക പലേതും പഷേ ഞങ്ങള് ചക്ക കു ക്കാ പൊരിക്കലൊന്നും ഇല്ല
തിന്നാ നല്ല മധ് ര ത്തി കിട്ടും ഇനി ഇച്ചിരുട കഴിഞ്ഞാഞാ മഴ ആയി കഴിഞ്ഞാ പിന്നെ മധുരോന്നും ഉണ്ടാവില്ല്യ
ക്ക മൊളച്ചു വരലോടെങ്ങിയെക്കണ്
ആഹ് ഇവിടന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലാവില് ഏറ്റവും മേളിലത്തെ ചക്കയാണ് ആദ്യം ഒണ്ടായത് അയിന്റെ താഴെ രണ്ടെണ്ണം ഉണ്
നിങ്ങളിങ്ങനെ വെക്കുവോ ഇങ്ങനെ ഉപ്പ ഏഹ് ഏഹ് ഇടിച്ചക്ക ആയിട്ട് വെക്കുവാ ചെറിയ ചക് ക്കാ വേവിച്ചിട്ട് ആഹ് അത് ഇങ്ങനെ മുതിരെ പയറൊക്കെ ഇട്ടിട്ട് വെക്കും. എന്നിട്ട് വറവ് ഇട്ടിട്ട് കട്ടി അങ്ങനെ വറത്തച്ചക്ക കറിയെക്കെ
ആഹ് വറത്തരച്ച്
അങ്ങനല്ല ഞങ്ങള് ഞാ പറഞ്ഞത് ചെറിയ ച ക്ക ചെറിയ ഉം കുരു ഇതൊന്നും ആവാത്ത ചക്ക എടുത്തിട്ട് ചെറുതാക്കി ച്ചേ ചെത്തി ഉപ്പേരിയാക്കിട്ട് വറവ് വേവിച്ചിട്ട് വറവിട്ടെട്ക്കാ വറ്റല്മോളകും കടുകു ഇതൊക്കെ ഇട്ടിട്ട് ആ ചെറിയ ഇടിച്ച
ഉപ്പിട്ട് വേവിച്ചിട്ടോ
ആഹ് ഉപ്പ് വെറും ഉപ്പിട്ട് വേവിച്ചിട്ട് മുതിരൊക്കെ ചേർ ക്കരിം മുതിര ചക്ക അല്ലെങ്കി അങ്ങനെ വേവിച്ച്ട്ട് ചെറിയ ചക്ക വാണട്ടാ അത് കുരു ഒന്നാവര്‌ത് അയ്ന്റെ പൊറം മാത്രം അണ്ട് ചെടത്തീ്ട് ഉം അങ്ങനെ ആഹ് അങ്ങനെ വേവിച്ചിട്ട് വറവ്ടും പിന്നെ ചക്കോണ്ട് പലേതുണ്ടാ ക്കും ചക്ക ഇത്ണ്ടാക്കല്ണ്ടാ ചക്ക ഇത് പുളി പുടിക്കാത്ത ഇത് മധരൊന്നും വെക്കാത്ത ച ക്ക ചോളപ്പറിച്ചിട്ട് നമ്മള് പൊരിക്ക എണ്ണേല് പൊരിക്ക ഉം വറക്കും. ആഹ് ചക്ക വറവ് അങ്ങനെ ഇണ്ടാക്കല്ണ്ട്.
ന്നോർത്ത് ഒരെണം പറിച്ചപ്പ ഇല്ലേ അതൊക്കെ പച്ചേര്ന്ന്.
പക്ഷെ ഇപ്പൊ ഏഹ് ചക്ക പൊവ്ത്ത ചക്ക പൊരി ച്ച് വര്ണ് ണ്ടല്ല മധരള്ളത്. അവ് പൊ പൊ പൊരിച്ച ക പച്ചക്കായല്യേ അതേപോലെ തന്നെ വര്ണ് ണ്ട്. ഉം ചിപ്സിന്റെ ഇതന്നെ അതേ പോലെ തന്നെ വര്ണ് ണ്ട്.
മധുരം ഒള്ളത്
മധുരള്ള കാ ഇത് ചക്കപ്പൊരി ഹെങ്ങനേണാവോ എങ്ങനേണാവോ നമ്മള് പൊരിക്കുമ്പ കാണാ അത്ങ്ങനെ മൂ
ണ്ടാക്കണ ടേസ്റ്റ് വരൂല.
ആഹ് അതന്നെ നമ്മള് എന്ത് ചെയ്തി
ഞാൻ ഈ ചിക്സ് അന്ന് പറിച്ചപ്പോ മഞ്ഞപ്പൊടിയിട്ടും മഞ്ഞപ്പൊ പ്പൊടി ഇടാണ്ട് ഉപ്പിട്ട് ഉപ്പിടാണ്ടും ഒക്കെ വറുത്ത് എങ്ങനെയൊക്ക നോക്കിട്ട് എനിക്ക ആ ടേയ്സ്റ്റ് കട്ടണില്ല
ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂട കലക്കി വെക്കും വെള്ളം ഒത്തിരി ഇതാക്കും എന്നിട്ട് ഒന്നൂടി കുഴക്കും ച എണ്ണെ കങ്ങിട്ട്കൊടുക്കും
ആഹ് ഈ ഉപ്പും വെള്ളം ഒഴി കൊടു കൊഴ് കുഴച്ചിട്ട്
റ്റാ ഇട്ട് കൊടുക്കും
ആഹ് ആഹ് ആാഹ് വറുക്കുവോ വീട്ടില് ചിപ്സൊക്കെ
യാ അള്ളാ നല്ല വർക്കും വറുത്തത് ഇവിട ഇത് ഇരിക്കൂലാന്നുള്ളു വർക്ക തിന്ന്ക പാത്തക്കണ പരിപാടില്ല
ആണ ഇവിടെ അങ്ങനെയൊന്നുല്ല ഇവിട ഓണൊക്കാകുമ്പ മാത്രേള്ളു
കുട്ടികള്ള്ള വീടല്ലേ അപ്പൊ അവര് വാത്തൊക്കെ സമയ്
ആയ് ഇതിനൊക്കെ കടയിലത്തെ മതി അല്ലാണ്ട് വീട്ടിലൊണ്ടാക്കണ തോന്നും തിന്നതി ത്തോന്നുല്ല കടപ്പലഹാരമാണ് ഇഷ്ടം
ഏ കടയപ്പ ഒന്നും ഇപ്പ ഞങ്ങളിപ്പോ വല്ല
അല്ല കഴിവ തും കഴിക്കാതിരിക്കണംത നല്ലത് എന്തായാലും
അതെന്നെകടയിത്ത് പഴയ പഴയ എണ്ണക്കാവൂലേ നമ്മള് ബേക്കറിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലാതെ വാങ്ങി. കൊടുക്കലില്ല വീട്ടിലുണ്ടാക്കും ഇനിപ്പോ വലഹാരം ആയിക്കോട്ടെ എല്ലതും കടികളൊക്കെ സമൂസ അങ്ങനത്തെ എല്ലാം മുതലും